ഓഹ് ഓഹ് കേക്ക്ന്ന്ണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം
സുഖാണ്
ആഹ്
സുഖാണ് ഫുഡൊക്കെ കഴി ആഹ് ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കാ മഴണ്ടോ അവ്
എന്ത്‌ ഇല്ലന്ന് മഴയല്ല അവിടെണ്ടോ
ഇല്ല ഇവടിം വെയിലാണ് മഴ ഇല്ലെങ്കി നല്ല ചൂടും എന്നാ മഴ ചെറ്തായിട്ട് പെയ്താലും ചൂട്ണ്ട് ലെ അങ്ങനത്തൊരു കാലാ സ്ഥ്യാണ്
ആഹ് ഇവിടെ മഴണ്ടോയ്ച്ചാ ഇല്ല ഒരു മഴയുടെ ഒരു മൂടല്ണ്ട് വെയിലുംല് ഇല്ല അങ്ങനത്തൊരുതീലാ
ആഹ് ആഹ് ഇവിടെ വെയിലാണ് ഇപ്പന്നും വെയിലെന്നെ രാവിലെ മുതല് ആഹ് ഇല്ല ഇവടെ മഴ പെയ്തിട്ട് രണ്ടൂസായി
ആണോ ഇന്നലെ ഇടിയും മഴയൊക്കെ ഇണ്ടായിരുന്നു ഇന്നലെ ഇവിടെ നല്ല നല്ല ഇടിയും മഴയായിരുന്നു
ആഹ് അത് ശെരി ഫുഡൊക്കെ കഴിച്ചാ?
ആഹ് ഫുഡ് കഴിച്ചു
ഞാൻ ആഹ് ഞാനിപ്പ ഇങ്ങനെ വെറ്തെ ഇര്ന്നപ്പം ഞാനിങ്ങനെ ആലോയിക്കാ നമുക്ക് അത് ഇപ്പ സ്ത്രീ നമ്മള് ഈ പെണ്ണുങ്ങൾക്ക് നമുക്ക് സ് സ്വന്തായിട്ട് ഒരു വരുമാനണ്ടെങ്കി എത്ര നല്ലതാന്ന്
ഓഹ് എ പിന്നെ നമുക്ക് വരുമാനണ്ടെങ്കി നമ്മള് മറ്റുള്ളോരെ കാര്യം നോക്കണ്ടല്ലല്ലോ നമ്മള് ഇപ്പൊ എന്തെങ്കിലും ഒരു വുമ ഇനിപ്പോ ഉദാഹരണത്തിന് പറയാണ് ഒരു മൊബൈല് റീചർജെയ്യാന് നമ്മള് ആരോണ്ടാ ചോയിക്ക്ണ് നമ്മളെ ഹസ്ബന്റിനോടല്ലേ നമ്മളെട്ത്ത്ണ്ടെങ്കി നമ്മള് നമ്മ നമ്മളെട്ത്ത്ണ്ടെങ്കി നമ്മള് ഓരോട് ചോയിക്കേണ്ട ആവശ്യല്ല ഇനിയിപ്പ നമ്മള് പുറത്തേക്ക് പോവാണെങ്കിലും ഒരു എന്തെങ്കിലും ഒര് ആവശ്യ ത്തിന് നമ്മക്കായിട്ട് ഒരു സാധനം എന്തെങ്കിലും ആഗ്രഹങ്ങള് ഇണ്ടാവൂല്ലേ വാങ്ങണം അത് വാങ്ങണം ഇത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ആഗ്രഹം ആ ആഗ്രഹങ്ങള് മുഴ് ‌വൻ നമ്മള് നമ്മളെ ഹസ്ബന്റിനോട് പറഞ്ഞ് വാങ്ങണെലും നമ്മളെ കയ്യില്ണ്ടെങ്കില്
പിന്നെ പറഞ്ഞ് വാങ്ങണം നല്ലത് എന്നല്ല ചില സമയത്ത് നമ്മള് എല്ലാ ഹസ്ബന്റ്മാരുടെ കാര്യം അല്ലട്ടോ ചെല ഹസ്‌ബെന്റ്സ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഒരു ക്യാഷ് ചോയിച്ച് എന്തെങ്കിലും വിചാരിച്ചോ അനക്കെന്തിനാ ഇപ്പ പൈസാന്ന് ചോയിക്കും ചെലപ്പോ പറയും എന്റെ അട്ത്ത് ഇപ്പ ഇല്ലാന്ന് പറയും ചിലപ്പോ പറ പിന്നെ തരാം അല്ലെങ്കി പറയും അൻക്ക് ഇ ഇന്റെയ അടുത്ത് ഇപ്പ ഇത ഉള്ളൂ ഇത് മതിയോന്നുന്നു അല്ലെ അങ്ങനെ പലയ കാര്യങ്ങളോ അല്ലെങ്കിൽ പറഞ്ഞ എനക്ക്പ്പ എന്തപ്പെടുത്ത വലിയ ആവശ്യം ഞാനെ എനിക്ക് വേണ്ടതൊക്കെ ഒക്കെ വാങ്ങി തരുന്നില്ലേ കുടന്നു തരുന്നില്ലേ ആ ആ ഒരു രീതിക്ക് പക്ഷെ നേരെ മറച്ച് നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവും പക്ഷെ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യണം എന്നുണ്ടെങ്കില് നമ്മുക്ക് ന ഒരു നമ്മുക്കരു മനസ്സിന്റെ സന്തോഷം കിട്ടും നമ്മളുടെ കയ്യില് നമ്മുക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടന്നുണ്ടെങ്കില് അത് ഭയങ്കര ഹാപ്പി കാരണം നമുക്ക് നമുക്ക് മാത്രല്ല നമ്മുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് നമ്മളെ വേണ്ടപ്പെട്ടവർക്കൊക്കെ എന്തെങ്കലും വാങ്ങി കൊടുക്കാനോ അവരൊന്ന് ഹെൽപ് ചെയ്യാനാണെങ്കിൽ പോലും നമ്മളുടെ കയ്യില് നമുക്ക് ജോലിയും ഒരു കൊറച്ചൊരു വരുമാനംക്കെ ഉണ്ടുന്നുണ്ടിൽ അതൊക്കെ നമുക്ക് നടത്താൻ പറ്റും അത് നമുക്കൊരു ശ നമ്മളൊരു എന്താ പറയാ നമ്മള ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു ധന്യ നമുക്കൊരു ധൈര്യമാണ് നമ്മളുടെ കയ്യിൽ ക്യാഷ ഒക്കെ ഉണ്ടാവുകന്ന് പറഞ്ഞാ നമുക്ക് നമ്മൾക്ക്ന്നെ ഒരു സ്വയം നമുക്കൊരു അഭിമാനം തോന്നും അല്ലെ
അതെ അതെ
ആഹ പിന്നെ മറ്റുള്ളവരുടെടയിൽ ഇറങ്ങിെല്ലമ്പോ ഒരു ജോലി ചെയേണ്ട കാര്യം പറയയാണെങ്കിൽ മറ്റുള്ളവരുടെടയിൽ ഇറങ്ങി ചെല്ലുമോ നമുക്കൊരു വിലുണ്ടാവും നമ്മളൊരു ജോലിള്ളരാളെ കാണുന്നതും ജോലി ഇല്ലാതെ അവ വീട്ട മുമ്മയെ കാണു അവരെ ആൾക്കാർ പരിഗണിക്കുന്ന രീതി വ്യത്യാസല്ലേ ഏ അവർക്ക് വേണ്ട ഒരു ജോലി ഇള്ള ഒരു ടീച്ചർ വെക്കാം ഇപ്പൊ നമ്മള് ലും ആ ടീച്ചർ വിളിയിൽ പോലും ഉണ്ട് അവർക്ക് അവ റെസ്പെക്ട് പിന്നെ അവരോ കൊടുക്കുന്ന ഒരു ബഹുമാന പിന്നെ അവര് കയ്ൽ ക്യാഷ് ഉണ്ടാകുമ്പോ അപ്പ അതിനൊരു മൂല്യം പിന്നെ അവരുടെ സ്റ്റാറ്റസും ഒക്കെ എന്താ പറയാ ഒരു ജോലീനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്ന്നെ ബേസ് ചെയ്തിട്ട്ന്നെ അതിങ്ങനെ മാറിയും അതിന്റെ കുറച്ചിലും ഏറ്റക്കുറച്ചിലുകള ഉണ്ടാവും ഒരു ജോലിക്ക് അനുസരിച്ച് തന്നെ ആൾക്കാരുടെ ഇടയിൽ സ്റ്റാറ്റസിനും എന്റെ ലെവല എന്ന് പറഞ്ഞാൽ ഉയർന്നും താഴർന്നുകൊണ്ടിരിക്കും പക്ഷെ ജോലി ഇല്ലാത്തവൾക്ക് അതിനുള്ളൊരു ഇതേ ഉണ്ടാവുള്ളൂ ആൾക്കാര് സമൂഹം കല്പ്പിക്ക പിന്നെ സ്വന്തം വീട്ടിലി സാമ്പത്തികമായിട്ടംല്ല ഉയർന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ കുഴപ്പില്ല അതിനനുസരിച്ചുള്ള ഒരു വിലണ്ടാവും പക്ഷെ പണ ഇല്ലാത്തവർക്ക് എന്തായാലും പണത്തിന ഒരു പവർ ഉണ്ട് എന്തായാലും അതിന്റെ ബേസ് അത് എവിടെയുണ്ട് എവിടെയ ഉണ്ടന്ന് മാത്ര പണ ഉണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ വരുന്നതാണ് സ്നേഹമൊക്കെ അല്ലാതെ ആൾക്കാര് പറയുന്ന കേൾക്കും അത് സ്നേഹണ വലുത് പണന്നുമല്ല എല്ല സ്നേഹംന്നുമല്ല പണം ഉണ്ടെങ്കിലെയാണ് സ്നേഹമൊക്കെ പിന്നാലെ ഉണ്ടാവുള്ളൂ ആളും ഉണ്ടാവുള്ളു അല്ലെ
അത അങ്ങനെയൊക്കെ തന്നെ പണത്തോടുകൂടി നമ്മള ഇങ്ങനെ നോക്കി നോക്കി കൊണ്ടിടുന്ന ആൾക്കാർ ഒറ്റടിക്ക് പണം ഇല്ലാതാവുമ്പോ അവരെ നമുക്ക് വേണ്ട അങ്ങനെയാണ് പലരും ചിന്ത അവന്റെ ഒന്നും ഇല്ല അതുകൊണ്ട് നമ്മുക്ക് വേണ്ട നമ്മുക്ക് വേറെ കൂട്ട് പിടിക്കാറ
അതെ അതെ ബന്ധങ്ങളൊക്കെ അകലാൻ തുടങ്ങും പൈസ ഉണ്ടോ പത്ത ആള് നമ്മളുടെ ബാക്കിലും ഉണ്ടാവും. നമ്മളെ മുന്നിലും പിന്നിലും എന്തിനും എപ്പ വിളിച്ചാലും ആളുണ്ടാവും. ഇല്ല, ആ ആൾക്ക് ആള് എവിടെ ചെല്ലുമ്പോളും അതിനുള്ളൊരു റെസ്പെക്റ്റ ഉണ്ടാവും. അല്ലാത്തവർക്ക് അതിനുള്ള റെസ്പെക്റ്റ് ആൾക്കാര് കൊടുക്കുള്ളൂ. അത് മൊത്തത്തില് സമൂഹത്തിന്റെ ഒരു കാര്യ ട്ടോ? പിന്നെ, എല്ലാരും ഒരു പോലെ കാണുനോര് ചുരുക്കാണ്. വളരെ ചുരുക്ക ആണ്. ഏഹ്, ആഹ് അത് ആ. അത്രയും മനസ്സിന്റെ വിശാലത ഉള്ള വിശാലായ മനസ്സുള്ള ആൾക്കേ ള്ളൂ. അങ്ങനെ മറ്റല്ലാരോടും ഒരേ പോലെ പെരുമാറാൻ പറ്റാ. അല്ലെ, അല്ലാത്തോര് ക്ക് ഒരിക്കലും പറ്റില്ല. ഇപ്പൊ, ഞാങ്ങനെ വെറുതെ ഇരുന്ന പ്പങ്ങനെ ആലോയിച്ചതാ, ഒരു ജോലി, അല്ലെങ്കി എന്തെങ്കിലും ഒരു ബിസിനസ്സ്. അങ്ങനൊക്കെ നമ്മള് ചെയ്യയാ ണെന്ന്ണ്ടെങ്കില് നമുക്ക്. എന്താ പറയാ, നമ്മളതിന് ഹാർഡ് വർക്ക് നമ്മള് എന്തിന് എറങ്ങാണ് നമ്മള് ഹാർഡ് വർക്ക് ചേയ്യാനും കൂടെ.
അത് വേണം. അല്ലാതെ നമ്മക്ക് നിന്നിട്ട് കാര്യല്ല. നമ്മള് വർക്ക് ചെയ്തങ്കി മാ
മ കിട്ടൊള്ളൂ, പിന്നെ നമ്മള് വർക്ക്. ക്ക്ണ് കൂടുതൽ വർക്ക് ചെയ്യണതിന് അനുസരിച്, അതിന്റെ റിസൾട് നമുക്ക് എന്തായാലും ണ്ടാവും. അല്ലെ ആഹ് അതെ. അപ്പൊ നമ്മളെന്താ, നമ്മളൊരു ജോലി ചെയ്യാണെന്നുണ്ടെങ്കില്. ചെലപ്പോ ഇപ്പൊ നമ്മള് ഹാർഡ് വർക്ക്യ്യണത്രേ. ഓരോ ലെവല് അച്ചീവ് ചെയ്യുമ്പോ, നമ്മളത്രി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരൂല. ഹേ, നമുക്ക് കിട്ടണ്ട വരുമാനം നമുക്ക് കിട്ടി ക്കൊണ്ടിരിക്കും. അങ്ങനൊക്കെണ്ട് ഓരോ കാര്യങ്ങളും. ചെയ്യേണ്ട സമയത്ത് പക്ഷെ, നമ്മള് മടിയൊന്നും ഇതാക്കാതെ എന്തും വരട്ടെ എന്ത് റിസ്കും. ഏറ്റെടുക്കാം തയ്യാറാവുന്ന ഒരാൾക്കെ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തോര് മണ്ടി മിണ്ടാതെ വീട്ടിലിരിക്കന്നെണ് അങ്ങനത്തോ ര്ക്ക് പറ്റൊള്ളൂ. മടി പിടിച്ചിരിക്ക്ണോല് എവടിം എ ത്താൻ പോണില്ല. സ്വപ്നങ്ങനെ കണ്ടിരിക്കാന ന്നെ പറ്റൊള്ളൂ. ആഹ് സ്വപ്ന ത്തിലേക്ക് എത്താന്. നമ്മള് വർക്ക യ്യും കൂടെ വേണം.
വല്യേ ആഗ്രഹാരിക്കും. ഇന്നാലോ വർക്ക് ചെയ്യാനോട്ട് ആവും ചെയ്യൂല.
ആവും ചെയ്യൂല. വല്യേ ആഗ്രഹം ഇണ്ടാവും പക്ഷെ വർക്ക് ചെയ്യാന് തയ്യാറാവൂല. ഏഹ് അപ്പ് അങ്ങൻത്തോര് എവിടെ എത്തൂല. നിക്കതിന് അങ്ങനെ ഇങ്ങനെന്ന് ള്ള കൊറെ മൊടന്തം ന്യായങ്ങളും പറഞ്ഞ്. ഒന്നും ചെയ്യൂല. പിന്നെ ഓരോരോ സിറ്റോഷ് നുസരിച്ച് വർക്ക്യ്യാന് പറ്റാത്ത ആൾക്കാരും ഇണ്ട്. അത് വേറെ. എന്തിനും വിടാതെ അതെ അതുണ്ട് അതൊക്കെ, ഓരോ രുത്തരുടെ സിറ്റുവേഷനനുസരിച്ചിട്ട്. പക്ഷെ എല്ലാ സാഹചര്യം ഇണ്ടായിട്ടും, ഒന്നും ചെയ്യാത്തവരോടാണ്. ചെയ്യാത്തവരുും ഇണ്ട്. അവരൊക്കെ ന്ന് പറഞ്ഞാല്. ആഹ്, ഇരുത്തവടെ ഇരിക്കെള്ളു. ഒന്നും നേടാപോണില്ല. ആഗ്രഹം ഉള്ളിലങ്ങനെ വെച്ച്. ആഹ്, മടിം പിടിച് ഇരിക്കൊള്ളു അല്ലെ.
ക്കെയാണ് നമ്മളിപ്പൊ ന ഇ ഇപ്പൊ ഉദാഹരണം പറയാണെങ്കി, ഇനിക്ക് നല്ല ആഗ്രഹങ്ങളും ഓരോ സ്വപ്നങ്ങളും കൊണ്ട് നടക്ക എനിക്കാണെങ്കില്. പണിടുക്കാ നാവും ചെയ്യൂല. എന്ന എന്റെ ബാക്കിക്കാരൊക്കെ എനിക്ക് സപ്പോർട്ടും ഉണ്ട്. ഏഹ് അങ്ങനെ നിക്ക്ണോര് അങ്ങനെ നിക്കൊള്ളൂ. വെറുതെ സ്വപ്നങ്ങള് കൊണ്ടങ്ങനെ നടകൊള്ളുന്ന് പറയ.
അതെ അതെ അതെ അതെ ശരിയാണ് അങ്ങനെന്നെണ്.
അങ്ങനൊരു സപ്പോട്ട് കിട്ടാനാണ് ഞമ്മക്ക്
പാട് ബുദ്ധിമുട്ട് അതെ അതെ ടിയ്യാനാള്ണ്ടങ്കി നീ എന്ത്‌ വേണെങ്കിലും ചെയ്തോന്ന് പറയ്യാണെങ്കി നമക്ക് ധൈര്യായിട്ട് വേറെള്ളോരൊന്നും നോക്കതെ ധൈര്യായിട്ട് അറങ്ങും ചെയ്യാ അല്ലെ അതെ അതെ നമ്മള് ആഗ്രഹിക്ക്ണ ആൾക്കാരെ സപ്പോട്ട് മാത്രം മതി പിന്നെ ബാക്കിള്ളതൊന്നും വിഷയല്ല
അതെന്നെ ഞമ്മളെ കൂടുള്ളോൽക്ക് നമ്മക്ക് സപ്പോട്ട് ഇണ്ടായാ മതി
സ അതെ അതെ സപ്പോട്ട് ഇണ്ടായ മതി അതെ അതെ അതെ അല്ല അപ്പൊ നമ്മളെ കയ്യില് കൊറച്ച് ക്യാഷും വരും നമുക്ക് നുള്ള് ജോലിണ്ട് ന്ന്ണ്ടെങ്കില് അല്ലെങ്കി നമ്മക്ക് കയ്യിലെന്തെലും ഏൺ ചെയ്യാ ഇണ്ട്ന്ന്ണ്ടങ്കി
ഏഹ്
ഒന്നുല്ലെങ്കി നമ്മളെ ഇപ്പോ ബാക്കിള്ളോര് കഷ്ടപ്പെട്ണ സമയത്ത് നമുക്കൊരു സപ്പോർട്ട് ചെയ്യാനോ സായ്‌ സാധിക്കുല്ലോ അതും നല്ലൊരു കാര്യാണ് കാരണം ഒരാള് മാ ത്രം കേടന്ന് കഷ്ടപ്പെട്ണത് കാണുമ്പം നമുക്ക് എന്തേലും ചെയ്യാന് അവരെ ഹെല്പ് ചെയ്യാനും നമുക്ക് പറ്റും ചെയ്യും അത് അത് അതിന് കഴിയാന്നൊക്കെ പറയുമ്പോ അതൊരു ഭയങ്കര ഒരു അഭിമാനം ത ല്ല അമ്മള് അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലോ നമ്മൾക്ക് കഴിയാവ്ണ കാര്യങ്ങള് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റിയല്ലോന്നുള്ളൊരു സന്തോഷം സ്വയം നമ്മളിൽക്ക് നമ്മളോടന്നെ ഉള്ളൊരു അഭിമാനണ്ട് സ്വയം നമ്മള് ആണ്ട് ഒരു നമ്മക്ക് നമ്മളോടെന്നെ ഒരു റെസ്പെക്ട് തോന്നാനും ഒരു സെൽഫ് ലവ് ഒക്കെ കൂടാനൊക്കെ അത്രീം ഹെൽപ്പെയ്യും നമുക്കൊരു അതൊക്കെ ഒരുപാട് പ്പ നമുക്കൊരു ഒരു എന്താ പറയാ പൈസ നമ്മളെ കയ്യിലുണ്ട് ന്ന്ണ്ടെങ്കിൽ ഒരു ധൈര്യം നമുക്കൊരു സെങ്ങ്ത്ത് നമുക്കന്നെ എന്തൊക്കെയോ പവറ്ള്ള പോലെണ്
ണ്ട് നമുക്കൊന്ന് പുറത്തിറങ്ങി പോയാ തന്നെ നമുക്കൊരു നമ്മളെ കൈയി പൈസണ്ട് നമ്മളെ പിള്ളേരും കൊണ്ട് പിള്ളേർക്ക് എന്ത്‌ അത് നമ്മളൊക്കെ ആഗ്രഹങ്ങൾ ഇനിപ്പോരു ഉദാഹരണം പറയാ ഒരു ബർത്ത്ഡേ വന്നു നമ്മക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ തോന്നി നമ്മള് ആരൊണ്ട് ചോയ്ക്ക്ണ് നമ്മളെ ഹ ബന്റിനോട് ചോയ്ക്കണം പക്ഷെ നമ്മളെ കൈയ്യില് ഇണ്ടെങ്കിലോ നമ്മളെ ഗിഫ്റ്റായി നമ്മക്ക് കൊടുക്കാ നമ്മക്ക് നമ്മളെ ഗിഫ്റ്റ് ആയിട്ട് കൊട് ക്ക അത്ര സന്തോഷം വേറെ ല്ല നമ്മളെ ഗിഫ്റ്റാണല്ലോന്ന്
സന്തോഷിക്ക പിന്നെ നമ്മള് കൊടുക്ണ കാണുമ്പോ അവർ ക്കോ ഇവൾക്കും എന്തേലുക്കെ ചെയ്യാൻ കഴിയുംന്ന്ള്ളെ തോന്നല് ഓൽക്ക് ഇണ്ടാക്കി കൊടുക്കാനും നമുക്ക് പറ്റും അല്ലെ മറ്റുള്ളൊർക്ക് ആഹ് ഇവളും എന്തേലുക്കെ സ്വന്തായിട്ട് ഇവള് വ് ഉള്ളിൽ ഇരുന്നിട്ടാണെങ്കിലും ചെയ്യണ് ണ്ട് ഇവൾക്ക് അതിനുള്ളൊരു കഴിവുണ്ട് ഇന്ന്ള്ളോരു മ ഇപ്പോ അവർക്ക് നമ്മളില് കൂട്ടാനും ഇതൊക്കെ സഹായിക്കും അല്ലെ ആഹ് അങ്ങനെ നമ്മള് എന്താ ഒരു എന്താ പറയാ എല്ലാർക്കും ഒരു വരുമാനം എന്തേലുക്കെ ഇണ്ടാക്കാൻ പറ്റണം നേടാൻ കഴിയണം അമ്മള് അതോണ്ട് വെറുതെ ഇരുന്നതോണ്ട് ഒന്നും നേടാൻ പോണില്ല ആഹ് വെറുതെ ഇരിക്ക്ണെങ്കിൽ പ്പോ നമുക്ക് പുറത്തു പോവാൻ പറ്റില്ല നമ്മളെ കൊണ്ട് എന്തെലുക്കെ ചെയ്യാൻ പ റ്റെം വേണം അതിന് നമ്മള് വർക്ക് ചെയ്യേം ചെയ്യണം വർക്ക് ചെയ്യാന്ന് പോര ഹാർഡ് വർക്ക് ചെയ്യണം എന്നാ നമ്മള് എവിടെങ്കിലുക്കെ ഷുവറായിട്ടും എത്തും നമ്മളെ കൊണ്ടും പ റ്റും മറ്റുള്ളോർക്ക് കാണിച്ചു കൊടുക്കാനും പറ്റും അല്ലെ നമ്മള് ഒന്നും പോരാതെ വീട്ടിലിരിക്കുകയാണെന്നുള്ള ആഹ് ഒരു തോന്നൽ മറ്റുള്ളവർക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റികൊടുക്കാനും അല്ല ഇവിടെ ഇരുന്നാലും നിക്കും ഇന്നെക്കൊണ്ടും എന്തേലുക്കെ ചെയ്യാൻ കഴിയന്ന് കാണിച്ചു കൊടുക്കാനും നമുക്ക് പറ്റും അതെ അങ്ങനെ ഓരോ ജീവിതവും ഓരോരുത്തരുടും ഇങ്ങനെ പല രീതിയില് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണ് അല്ലെ ഹാർട് വർക്ക് സ്വന്തായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്നോര് ഒരു വക വർക്ക് ചെയ്യാൻ പറ്റ ഒന്നിനും ചെയ്യാൻ പറ്റാത്തൊരു ഒരു വക പിന്നെ ചെലൊര് ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടും സപ്പോർട്ട് ഉണ്ടായിട്ടും ഒന്നും ചെയ്യാതിരിക്ക ന്നാ വേറെ വിഭാഗം അങ്ങനെ ഓരോരുത്തര് അങ്ങനെ പോണം അതെ എന്നാ ശരി
ങ്ങൾ ആഹ് ആയ്കോട്ടെ എന്നാ നിങ്ങൾ ഫ്രീ ആണോ ഇപ്പൊ
ആഹ് ഫ്രീയാ ഓക്കെ എന്നാ ശരി ഓക്കെ